എണ്ടപ്പോ ഹലോ കേൾക്കുന്നുണ്ടോ ഹലോ കേക്ക്ന്ന്ണ്ടോ ഹലോ കേ ഏ പറേ കേൾക്കുന്നില്ലേ ഹലോ
ചെറുതായി കാണക് റ്റാവുന്നില്ല കട്ടായി കട്ടായി കേക്കാണ്
ആ കട്ടെ കട്ടെ ഓക്കെ റേയ്ഞ്ച് ഇഷ്യു ആണെന്ന് തോന്നുന്നു ഇപ്പോൊ
ആ ഇപ്പ കേക്ണ്ട്
ക്കെ ക്കെ എന്താപ്പ വർത്താനം നാട്ടി തന്നെയാണോ
ആ അതെ നാട്ടി തന്നെ
ഓ പിന്നെ എന്താ അവിടെങ്ങനെ മഴെല്ലാംണ്ടാ മഴയോ
ആ മഴൊക്കെ അപ്പൊ സീസ സീസണല്ല ആ പേയ്തൊണ്ടിരിക്കുന്നുണ്ട്
ആ ആ ആ ആ ഒന്നുടെ ഒറക്ക സംസാരിചാ ഒന്നുടെ വ്യക്തമായി കേൾക്കാ ആ ഇപ്പ ഏതായാലും
ഈ മഴയും അ അ ന്റെ ഇവിടെ തന്നെ അവസ്ഥ മഴ ഇങ്ങനെ പെയ്യ പെട്ടെന്ന് വെയിലറക്കാ പെട്ടെന്ന് മഴ പിന്നിയും പെയ്യുക മൊത്തത്തിൽ കാലാവസ്ഥ വ്യതിയാനം ക്ലൈമറ്റ് ചേഞ്ചിങ് വളരെയധികം നമ്മളെ ശാരീരികരമായിട്ടും നമ്മുടെ ആ ഒരു ആരോഗ്യ ട്ടക്കെ നമ്മ ബാധിക്കുന്നുണ്ട് എന്നുള്ളാണ് നമ്മ
ആ അതെ അതെ ഇപ്പോൊ ഇത് നല്ല പനിയും ചുമയൊക്കെള്ള വരാനുള്ള സാധ്യത കൂടുതലാണ്
ആ അതെ അതെ ഈ പനിയും ചമീയും വരുന്ന മാത്രല്ല ഈ ഒരു പനിയും ചമും ഈ പകർച്ച പോലെ ത് വൈറൽ പനി അ വ്യത്യസ്ത പേരുകളിലൂടെ അവരിങ്ങനെ ഹ് തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടൊണ് നമ്മൾ കടന്നു പോോയിക്കൊണ്ടിരിക്കുന്നത്
അതെ അതെ
ഉം അത് നാട്ടിൽ നമ്മളിപ്പോ വയനാട്ടിലാണ് തമ്മളെ ഉ അവബറോട് ഇങ്ങോട്ട് പോന്നാ
ആഹ അവിടെപ്പ നല്ല തണുപ്പായിരിക്കല്ലോല്ലോ അപ്പൊ
ആ് ഇവിടെ നമുക്ക്ഈ തണുപ്പ്ാണെ പറ്റുന്നില്ല കാരണം നമുക്ക് ഇങ്ങനെ ഈ തണുപ്പ് ശീലംില്ലാത്തൊണ്ട്
ഉ
കാരണം ആ് അല്ല അവിടെ നമ്മള അബ്്രോഡ് ആണല്ലോ നമ്മൾ ഇ ഇടക്ക ഇങ്ങനെ വരുന്നണ്ട്
ആഹ അതെ അതെ
അവിടെ ദുബായി് അവിടെയൊക്കെ ചൂടാണല്ലോ
ആഹ് അവിടെ ഭയങ്കര ചൂടാണല്ലോ
ആ പിന്നെ ഈ ഒന്നാമത് പറഞ്ഞാൽ ഈ മഴ സംഭവിച്ചത മഴക്കാലാണ് എന്ത് ഈ ജൂണും ജൂലൈ ആാലും മഴക്കാലമാണ് പക്ഷെനി ഇട കൂടെ ചില ദിവസം ഫുൾ വെയിലി അല്ലെങ്കിൽ രണ്ടു ദിവസം മൊത്തം മൊത്ത തീരെ മഴ ഞാണ്ട് അങ്ങനെ ഒരു ആ ഒരു പെട്ടെന്നുള്ള ഒരു കാലാവസ്ഥ വ്യതിയാനങ്ങൾ വളരെയധികം മോശമായിട്ടാണ് ആളുകളെ സമീപിച്ചു കൊണ്ടിരിക്കുന്നുള്ളത് എന്നുള്ളത് ആ നമ്മൾ ഏ മനസ്സിലാക്കേണ്ട സത്യമാണ് നമ്മളിത് പക്ഷെ നമ്മള് കാര്യമാക്കാണ്ട് വിട്ടിട്ട് ഏ അത് നമ്മള് കാര്യെക്കാണ്ട് വിട്ടിട്ട് നമ്മൾതിനെ
ഇൻഫെക്ഷനും മറ്റു കാര്യങ്ങളിലേക്കൊക്കെ എത്താൻ സാധ്യതയുണ്ട്
അതന്നെ ആ ഒരു വിഷയം തന്നെ നമ്മൾ ഇൻഫെക്ഷനിലേക്ക് എത്തി പോകുന്ന ആ ഒരു വിഷയം വളരെെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്
ആഹ ഇപ്പോൾ ഹോസ്പിറ്റലുകില്ക്കും ഡോക്ടർമാർക്കൊക്കെ നല്ല വിള കൊയ്യുന്ന സമയമാണ്
ആഹ ആ വിളവുചാര അവര് വിളകുന്ന ഉപരി ആ ജനങ്ങൾക്കൊരു ബോധവൽക്കര െരഞ്ഞെടുത്ത കൊടുക്കുക അതല്ലെങ്കിൽ ഈ ഒരു അനെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാാര് ജനങ്ങൾക്ക് ഈ ഒരു വിഷയത്തിൽ ബോധവൽക്കരണം കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അല്ലാതെ അവര് ആ അമ്മ രോഗികളൊന്നും നമുക്കൊരു രോഗി വന്നാൽ കച്ചവടല്ലന്ന് നിലക്ക് നിൽക്കുകയാണെങ്കിൽ സംഗതി ഇപ്പ നടന്നു പോവുലല്ലോ
അതെ ഞങ്ങളഞ ഞങ്ങളുടെ നാട്ടിലൊക്കെ പഞ്ചായത്ത് മുഖേന നടന്നുകൊണ്ടിരി ന്നുണ്ട് ബോധവൽക്കരണവും നമ്മളെ മേക്കാലത്ത് സൂക്ഷിക്കേണ്ട കാര്യങ്ങളും ഈ വള്ളം കെട്ടിക്കെടക്കുന്നത്
ആ നിങ്ങൾ നാട് ഏതേനു മല പ്പുറത്താണ് ഏറ്റവും കൂടുതൽ ഈ ഒരു അസുഖങ്ങൾ മറ്റു കാര്ങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ ് അവസാനത്തെ ലേറ്റസ്റ്റ് പഠനങ്ങളൊക്കെ നമ്മള് കാണിക്കുന്നത്
അത് വെച്ചാല് നമ്മള പോപ്പുലേഷൻ കൂടുതലാണല്ലോ റേഷ്യോ കണക്ക് നോക്കുമ്പോ നമ്മൾ കുറവായിരിക്കും
ഉം സാധ്യതയില്ലകാരണം ഭയങ്കരമായിട്ടുള്ള എന്താ പറയാ അസുഖ റിപ്പോർട്ടുകള് ഒരു കൂടുതലായിട്ട് കാണപ്പെടുന്നത് ആ ഭാഗു തന്നെയാണ് അപ്പൊ ഞാന് സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങളന്നും കൂടെ ഒും ശ്രദ്ധിക്കാ എന്നുള്ളതാണ് കാരണം നിങ്ങളിങ്ങനെ ഇത്രയും പോപ്പുലേഷൻ ഉള്ള സ് തീ ക്ക് ഭയങ്കര ജനസാന്ദ്രതയുള്ള ജില്ലയാണല്ലോ
ആ അതെ അതെ അപ്പൊ വൈറൽ പനികളൊക്കെ കൂടുതൽ വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്
ആ പിന്നെ ഈ ഒരു സ്കിൻ വേ പരുപാട്ട് ഉള്ള വേണ്ടാുന്ന പ്രോബ്ലങ്ങളും അത് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം
ആ അത് ചൊറി പോലുള്ള അസുഖങ്ങളൊക്കെ നമ്മള് ഈ നനഞ്ഞ നനഞ്ഞ ഡ്രസ്സ് ഉണങ്ങാതെ ഇടുമ്പോളും
ആ ആ
ക്കുബോഴ് ഉണ്ടാക്കുന്ന ചോറിയൊക്കാ
ആ അതും മലപ്പുറത്തന്നെയാണ് കൂതലായിട്ട് റിപ്പോർട്ട് ചെയ്യപെ ഇപ്പെടുന്നത് ആ ഒരു വിഷയം കൂടെ നിങ്ങ ശ്രദ്ധിക്കുകണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഒനോടെ പിന്നെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ മറ്റേ ചെറുപ്പക്കാരികൾ നിന്ന് ഏതെങ്കിലും ചെറുപ്പക്കാരായ ആൾക്കാരുടെ അടുത്താണ് ഈ ഒരു സംഗതി അധികമായിട്ട് വരുന്നത് കാരണം ഒന്നാമത് ഓല് അ ദ്യ ആൾക്കാർ വന്നെങ്കിൽ പഠിക്കുന്ന അല്ലെങ്കിൽ ജോലിയുന്ന ഫുള്ള ഒരു ഹോസ്റ്റൽ സംവിധാനം പോലെ അല്ലെങ്കിൽ വ്യത്യസ്ത പ്രകൃതമുള്ള ആളുകളുടെ ഒപ്പം ഇങ്ങനെ ജീവിക്കുന്ന സാഹചര്യത്തില്ൽ ഈ ഒരു അസുഖും മറ്റും കൂടിവരുന്നത്
അത്തന്നെ അത് ഇത് ചെറുപ്പക്കാരാണല്ലോ കൂടുതൽ സമ്പർക്കം വർ ത്തുന്ന ആൾക്കാര് ബാക്കിയുള്ള ആൾക്കാരായിറ്റ് തയെ ചെറിയ കുട്ടികളാണെങ്കിൽ വീട്ടിലിരിക്കുകയും പിന്നെ പ്രായ ആൾക്കാർ അത്ര പുറത്തിറങ്ങുന്ന ഒരു അവസ്ഥയല്ലല്ലോ
അതെ അപ്പൊ ഇത് തെയാണ് ചെറപ്പക്കാരനാണ് കൂടുതലും സമ്പർക്കംപ്പെടുന്ന ആൾക്കാരും ചെറുക്കാരനാണ് അപ്പൊ ആഒരു വിഷയംനമ്മളും ശ്ര ദ്ധിക്കുക യാണെങ്കിൽ നമുക്ക എന്ത് ചെയ്യാ ഏ ഇത്തരം ഇതില് ആ ജീവിക്കാന ല് കൂടുതൽ കാലം ജീവിക്കാ എന്നതിലുപരി ജീവിക്ക ഇന്ന് കാലം ഹ് നമ്മ ആരോഗ്യകരമായിട്ട് ജീവിക്കാ എന്നുള്ളതാണ് അതാണ് ഇന്റെ ഒരു കൺസെപ്റ്റ് നിങ്ങള് മലപ്പുറത്ത് ഏ മലപ്പുറത്തേന കൺസറ്റ് ഇറ്റാസുണ്ടോ ആ ബാത്ത്
ആ ഞമ്മളിപ്പോ ആരോഗ്യം നോക്കിയാൽ തന്നെയാണല്ലോ കൂടുതൽ കിട്ടുക
ആ ഓക്കെ അങ്ങനെ തന്നെ അതെ അതെ നമ്മള് പിന്നെ ഈ ഡിസ് തിര് രോഗം എന്നതിലുപരി നമ്മൾ ഇങ്ങനെ എന്തെലൊക്കെ വന്ന കഴിഞ്ഞാൽ പിന്നെ ആ ഒരു വന്ന് വരുന്ന സാഹചര്യത്തി നമ്മള ഫസ്റ്റ് എയ്ഡിങ് അതല്ലെങ്കിൽ ആ ഒരു പ്രഥമ ശുശ്രൂഷ പ്രതിരോധ സംവിധാനം എത്രത്തോളം മെച്ചപ്പെടേണ്ടതുണ്ട് എന്നുള്ള കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാരണം ആ ഒരു വിഷയം കൂടെ നമുക്ക് ഒരു ബോധവത്ൽക്കരതം കിട്ടി കഴിഞ്ഞാൽ ഇൽ പെട്ടെന്നുണ്ടാവണെങ്കിൽ ഇത്തരം ചെറിയ ചെറിയ അസുഖങ്ങൾ നമുക്ക് എന്ത് ചെയ്യ വീട്ടന്ന് തന്നെ തരണം ചെയ്യേണ്ട സാഹചര്ം നമ്മള് ചുപാടും വീട്ടിലക്കെ ഉണ്ടാക്കിെടുക്കയാണെങ്കിൽ ഒന്നൂ മെച്ചപ്പെട്ടേും
ആ ആ ഒരു കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് നമ്മൾ രോഗം വന്ന് ചികിത്സ നോക്കുന്നതിനേക്കാൾ നല്ലത് അത് തടഞ്ഞ ആദ്യ പ്രക്കൊക്ഷൻസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണല്ലോ
അതൊരു എന്റെ ഒരു അ പ്രയത്തിൽ അതൊ കേവലം പഴഞ്ചെല് ആ ഒരു പഴഞ്ചെല്ലായിട്ട് തന്നെ തുടരും എന്നുള്ളതാണ് കാരണംഅഎന്താ നടക്കാ പോണ് കാരണം നമ്മൾ പറഞ്ഞല്ലോ അതിപ്പോ മഴക്കാലം നടന്നുകൊടുക്കുമ്പ നമ്മുടെ ശരീരം നമ്മടെ പ്രകൃതംഒക്കെ എന്തും ആ ഒരു മഴന്റെ ഒരു ഹാബറ്റിൽ ഇങ്ങെ നിൽക്കുമ്പൾപ്പോം പെട്ടെന്ന് ട്ടൻന്ന് ചൂട് വരുന്നത് അപ്പോ തന്നെ നമ്മുടെ ശരീരം ആ ഒരു ചൂടിനെ് സ്വീകരിക്കാൻ മാത്രം എന്ത പെട്ടെന്നത് പ്രാപ്തമായിട്ടുന്ന വില ആ സമയത്ത് പെട്ടെന്ന് ഡിസീസ് വരും അപ്പൊ നമുക്ക് എന്താവൂ ഇ ഒരു പ്രിവെൻഷൻ എന്ന ആ ഒരു മോഡൽ ആ ഒരു പ്രതിരോധം നമുക്ക് എന്താവൂല വർക്കാവുല്ല അപ്പ പിന്നെ ക്യറിഗ് തന്നെയാണ് അവിടെ വർക്കുള്ളൂ
അതെ അതെ
മറ്റേ പാഞ്ചല് എന്നുള്ളൊരു പാഞ്ചല്യിട്ട തന്നെ തുടരും കലാകാലം ഈയ ഒരു സംഗതിയെ വരുന്നു കഴിഞ്ഞാൽ നമ്മ സ്റ്റ് എങ് സംഗതി കൂടെ ന എൂടെ മെച്ചപ്പെടുുകയാണെങ്ക കാരണം കുറേ ആൾക്കാർക്ക് പനിയും കാരള് ചെറിയ പനിരിക്ക്പ നമ്മള് മൈൻഡ് ആകുല ചെറിയ പനിയ അല്ലേ അത് മാറി പോവല്ലോന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ പിന്നെ ആ പനി നമ്മള് കാണിക്കാത്തെ പുറത്ത് അത് കൂടി ന്യൂമോണിയ മാറുക അല്ലെങ്കിൽ ചെറിയ തൊണ്ടവേന കൂടി തയറോയ്ഡായി മാറുക അത്തരം വിഷയങ്ങൾ നമ്മള് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒന്നും കൂടെ മെച്ചപ്പെടുന്നതാണ് എന്റെ ഒരു ഇത്
അതെ ആ ഒരു സ്ഥലത്ത് നമ്മള് മറ്റൊന്നും കൂടി ആലേയിക്കാണ്ട് ചിലത്ണ്ട് ചെറിയൊരു പനി വരുമ്പോത്തനന് ഹോസ്പിറ്റലിലേക്ക് ഒന്ന് വേണ്ടുന്നരവസ്ഥയുണ്ട് അതിന് നമ്മള് ശക്ഷി സൂക്ഷിക്കണം നമ്മുടെ ഈ അധിക രോഗങ്ങളും അതിൻ്റെ ഡിഫൻസ് സിസ്റ്റ് നമ്മള് ക്ഷീണത്തിൽതന്നെ ഉണ്ടാവല്ലോ അപ്പൊ ചെറിയൊരു പനി വരുമ്പോത്തന് ഹോസ്പിറ്റലിൽ കൊണ്ടി പോയല് നമ്മളവിടെ ഉണ്ടാവുന്ന മരുന്ന് കുടിച്ച് സൈഡ് എഫക്റ്റും അതൊക്കെ മറ്റ്‌ രോഗങ്ങൾക്കും വഴി വയ്ക്കുന്നതാണ്
പക്ഷെ പ്രശ്നം അതല്ല ഈ ചെറിയ രോഗ ക്ക ഉണ്ടായാല് ഈ ഒരു രോഗം ചെറുതാണോ അതല്ല വലുതാണോ എന്ന് കണ്ടെത്തുവാനുള്ള തിരിച്ചറിയാനുള്ള സംഗതി നമ്മടത്ത് ഇല്ലല്ലോ ആ അപ്പൊ നമ്ക്ക് ആ അപ്പ നമ്മൾ ഹോസ്പിറ്റലിൽ പോവാന്നല്ലാണ്ട് വേറൊരു വഴി നമ്മള മുമ്പിൽ ഇല്ല പിന്നെ പിന്നെ നമുക്ക് അത്രത്തോളം നമ്മുക്ക് അറിയണ ഈ ഒരു രോഗ ആ പനി വരുമ്പോ ആ പനിന്റെ ഈ പനി ഇങ്ങനെയാണ് അതിന്റെ ലക്ഷണങ്ങൾ കണ്ടിട്ട് ഇത് എന്താ പറയാ ചെറിയൊരു പനിയാണ് എന്ന് മനസ്സിലാക്കാൻ മാത്രമുള്ള വിവരം നമ്മള കയ്യില് വേണം അത്തരം ആളുകൾ ഓക്കെ അതിപ്പോ ഒരു പൊതുജനങ്ങളിൽ ഒരു ഇരുപത് ശതമാനം ആൾക്കാർക്ക് അത്
ആ അതെ നമ്മടെ മുതിർന്ന പ്രായമായ ആൾക്കാർക്കൊക്കെ അതിനൊരു ഇതുണ്ട്
ആ ബാക്കി ഒരു എൺമ്പത് ശതമാനം ആളുകളും എന്താവണം ഒരു ഹോസ്പിറ്റലിനെ ആശ്രയിക്കുക എന്നല്ലാതെ മറ്റ് ഒരു വഴിയില്ല എന്നുള്ളതാണ് എന്റെ ഒരു കഴച്ചപ്പാട് അപ്പൊ പിന്നെ അങ്ങനെ തന്നെ നമ്മള് ഹോസ്പിറ്റലിൽ പോകണ്ടി വരും പക്ഷെ ഈ ഒരു പ്രശ്നം ഏറ്റെടുക്കാൻ ഉം
താങ്കളുടെ അഭിപ്രായത്തില് ഈ ഇംഗ്ലീഷ് മരുന്ന് ആയുർവേദം ഹോമിയോ അതിലൊക്കെ ഏതാണെന്നും കൂടി പെ ബെറ്ററായിട്ടുള്ളത്
ഉം നമ്മള ഒരു അഭിപ്രായത്തില് ഈ ഹോമിയോ ആണെന്ന് തോനുന്നു ബെറ്റർ കാരണം ഹ് ബല്ലാണ്ട് നമ്മള് ഇങ്ങനെ ഇംഗ്ലീഷ് മരുന്ന് കയറ്റി നമ്മളെ ഇതാണ് ഇങ്ങള് പറഞ്ഞപോലെ തന്നെ എന്ത് നമ്മുടെ ശരീരത്തിനുള്ളിത്തെ ആ ഒരു പ്രതിരോധ വൈറസുകൾ നമ്മളായിട്ട് നശി പിക്കാണ്ഈ ഒരു ഇംഗ്ലീഷ് മര്ന്ന് ഒക്കെ കുടിച്ചിട്ട് കാരണം അവ ആ അവറ്റകൾക്ക് നമ്മള് പണി കൊടുക്കാതെ ഒരു പ്രതിരോധ വൈറസുകൾക്ക് പണി കൊടുക്കാതെ വെറും ഇംഗ്ലീഷ് മരുന്ന് പ്രതിരോധിക്കുന്ന സാഹചര്യം വരുമ്പോ പിന്നെന്താവും പിന്നീട് പെട്ടെന്ന് രോഗം വരുമ്പോൾ നമുക്ക് എന്താവില്ല നമ്മള ആ പ്രതിരോധ വൈറസുകള് പ്രവർത്തി ക്കാ പ്രവർത്തിക്കാൻ പാകത്തിലായിരിക്കൂല്ല കാരണം ഓല് ക്ക് ശീല ഇല്ല വൈറസുകൾക്ക്
അതെ അതെ
തരുന്ന സാഹചര്യത്തിലേക്ക് ഉണ്ടാക്കുന്നതിനക്ക ഹോമിയോ ആകുമ്പം പതിയ പതിയെ പതിയ അപ്പോ ഹോമിയോ കുടിച്ച് കഴി ഞ്ഞാൽ പ്രശ്നം ഉപകാരം എന്ന് വെച്ചാല് ഇംഗ്ലിഷ് മര്ന്ന് കുടിക്കുമ്പം പെട്ടെന്ന് തന്നെ ഇംഗ്ലീഷ് മര്ന്ന് ഇ തന്നെ എന്താവും പ്രതിരോധശേഷികളൊക്കെ പ്രതിരോധം തുടങ്ങും പക്ഷെ ഈ ഒരു ഹോമിയോ മരുന്ന് കുടിച് കഴിഞ്ഞാല് ഒറ്റടിക്ക് ഈ മരുന്ന് എഫക്റ്റ് ചെയ്യൂല്ല പതിയെ പതിയെ എഫക്ട് ചെയ്യുന്നതൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള പ്രതിരോധ വൈറസുകൾ കൂടെ ചെറിയ പണി അവിടെ വരുന്നുണ്ട് പോലും കൂടെ പ്രവർത്തിക്കുമ്പോൾ ഒരു മെച്ചപ്പെട്ട ഒന്നുകൂടെ പക്ഷേ ടൈമ് എടുക്കുമെങ്കിലും
ആ അതെ ഈ ഇംഗ്ലീഷ് മരുന്ന് ആകുമ്പോ ഇംഗ്ലീഷ് മര്ന്ന് ആകുമ്പോൾ അത് അപ്പഴത്തെ ആ ഒരു കാലികമായിട്ടുള്ളൊരു ശമനം മാത്രമേ കിട്ടുന്നുള്ളൂ ഹോമിയോ മര്ന്ന് ആകുമ്പോ മൊത്തത്തിൽ അതി നമ്മൾ മൊത്തത്തിൽ ഡിഫൻസ് ചെയ്യാണ് പിന്നെ നീണ്ട കാലത്തേക്ക് നമ്മളെന്താന്നും നോക്കേണ്ടി വരില്ല
ആ അതാണ് സംഭവം ഇംഗ്ലീഷ് മരുന്ന് പറഞ്ഞാല് നമ്മളെ രോഗം മാറ്റ്ല്ല ജസ്റ്റ് ഒന്ന് മറച്ച് വെക്കയാണ്
അതെ അതെ അതെ
കുറച്ച് കഴിയുമ്പം പിന്നയും എന്താവും സംഗതി പിന്നയും പൊന്തി വരുന്നതാണ്
നമ്മള ഈ ഹോസ്പിറ്റലുകളൊക്കെ സർക്കാർ വൽക്കരിക്കുന്ന എന്താ അഭിപ്രായം
അത്തരം വിഷയങ്ങളിലേക്ക് നമ്മൾ ഇപ്പ തന്നെ ഈ ഒരു ആ വിഷയംന്ന് പറഞാ ഒരുപാട് പാട് ചർച്ച ചെയ്യേണ്ട വിഷയമാണ് നമുക്ക് നമുക്കേഏതായാലും നേരിട്ട് കാണുമ്പോൾ സംസാരിക്കാ എന്നുള്ളതാണ് എന്റെ അഭിപ്രായം എന്താപ്പോ ഏ
ഓക്കെ ഓക്കെ നമുക്ക് വൈകാതെ തന്നെ നേരിട്ട് കാണാന്ന് പ്രതീക്ഷിക്കുന്നു
ഓക്കെ ഓക്കേ അതെല്ലാം ഇങ്ങനെ നടക്കട്ടെ
ശരിന്നാ